ഹലോ
ആഹ് കേക്കില്ലേ
ആഹഹ് ഇപ്പ കേട്ട് നേരത്തെ കേട്ടില മഴ പെയ്തിര് റേഞ്ച് കുറവാ കരം ഈ മഴ പെയ്താല അങ്ങനെ റേഞ്ച് ഉണ്ടാവില്ലല്ലോ
ഇപ്പളും മഴണ്ട്
ഇപ്പൊ ചോർന്നിട്ടുള്ളൂ ഇതുവരെ അല്ല മഴേന് ഇവിടെ
ഏഹ് എവിടെന്നാ ഉച്ചന്റെഷം മഴ പെയ്തിട്ടില്ല
ഏഹ് ഇവിടെ ഉച്ചയ്ക്ക് ശേഷംക്കെ നല്ല മഴ മഴ പെയ്താ പിന്നെ നെറ്റ് വർക്കിനൊക്കെ ബിസിയകരാം
ആഹ് രാവിലെ നമ്മള് കുട്ട്യേളൊക്കെ സ്കൂൾക്ക് പോകേണ്ട സമയത്ത് നല്ല മഴനു
ആഹ് ആഹ്
പിന്നെ ഉച്ചക്ക് നല്ല മഴെയ്തു വൈകുന്നേരത്തും മഴന്നെ.
ഉം ആ മഴയ്തഴിഞ്ഞാ പിന്നെ റേഞ്ചിന്റെ റേഞ്ചിന്റെ ഇഷ്യ വരും.
പിന്ന ആഹ് ഞങ്ങളെടുത്ത് ടവർണ്ട് പക്ഷെ എന്നാലും കാണാ റേഞ്ച് കമ്മിയാണ്.
കൂടുതൽ ആൾ. ആഹ് തൊട്ടടുത്തന്നെണ് ക്ക് ടവർ ഞങ്ങളവിടുന്ന് ഒരു കിലോമീറ്റർ ഒന്നും ഇല്ല. അയ്ന്റെ ഉള്ളിൽതന്നെണ്ട്. ടവർ ഇക്ക് തോന്നുണ് ഇ ടവർ പുതിയതായിട്ട് വന്നപ്പോ. അവിടെ ഒരു രണ്ട് മൂന്നാൾക്കാരല്ലാ ആ ല് വന്നുകാണ്ട് ആതീക്ക് സിമ്മ് മാറാൻ പറഞ്ഞു.
ആഹ്.
ആങ്ങനെ ഓലന്നെ ഫ്രീയായിട്ട്.
ഉം.
മറ്റെ നമ്മള് സിമ്മിനോക്കെ പൈസ കൊടുക്കണല്ലേ പോർട്ട് ചെയ്യാനതിനൊക്കെ പൈസ കൊടുക്കണ്ടേ. അവര് ഒരു മൂന്നാൾ. കാര് വന്ന് വീട്ടിൽ എല്ലാ വീട്ടിലും കയറിറീര് തന്നു ടവർ ഇവിടെ വരുന്നുണ്ട് അതോ. പ്പണാവും അപ്പൊ നിങ്ങള് സിം അങ്ങണ്ട് എന്താ പോർട്ടയ്യാ. എത്ര രണ്ടു മാസം ഒരു മാസക്കെ ഫ്രീയാണ്.
ഉം ആഹ് നെറ്റ് ഫ്രീയാണ്.
ആ നെറ്റ് ഫ്രീ ആണ് അവിടെന്ന് അവർ അപ്പംത്തന്നെ നമ്മള അന്ന് ആധാർ വാങ്ങിക്കാണ്ട് അപ്പംത്തന്നെ ശരിയാക്കി തരും. രണ്ടീസം കൊണ്ട് അത് ശരിയാവും ചെയ്യും. മറ്റേ നമ്മള് പൈസ കൊടുക്കണ്ടേ അതിന്റെ ആവശ്യംന്നുംല്ലട്ടോ.
പിന്നെ കൊറേ ദിവസം
ഇതങ്ങനൊന്നുല്ല. ത് പെട്ടെന്ന് ശരിയാവും കാരണം അയ്ന്റാൾക ക്കാരായത്കൊണ്ടാവും ചെൽപ്പോ അങ്ങനെ ഉപഭോക് തകള് കൂടുമ്പളും നമുക്ക് റൈഞ്ച് കൊറവരുല്ലോ നല്ല റൈ ഞ്ചേനി. അമ്മളെ വീട്ടിനുള്ളിക്കൊക്കെ ഫൈ് ജി ഏനി. ഇപ്പ ഫോർ ജി ആയിക്കുണു വീട്ടിനുള്ള്ക്കൊക്കെ.
തന്നേ
ഇപ്പൊ വേറൊരു അമ്മളെ വട ഫോണിന്റെരു ഇത് വന്ന്ക്കു ണ് കൊർച്ച്പ്പൊർത്ത്, ഓപ്പണായിട്ടില്ല. അ പ്പങ്ങനെ മെസ്സേജ് വെര്ലുണ്ട്. പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ വടെ ഒരാള് വന്നീനു വടാഫോൺക്ക് മാറണൊ.
ഏഹ് വിളിച്ച ത്തെ